അതിവിടെ റേഞ്ചിന്റെ പ്ര പ്രശ്നം ഉണ്ടാവോണ്ടാ പ്പം കട്ടായി പോയി
ആഹ്
ഉം ഇങ്ങളെ വീടിന്റെ നാലുപൊറോം മരങ്ങളൊക്കെ ഇള്ള ഭാഗാണോ
ആ മരങ്ങളുണ്ട് അങ്ങനെ കൊറച്ച് മുന്നേ കൊറച്ച് വേറെ പറമ്പുണ്ടേനി ഇന്ന് വെറകൊക്കെ ആദ്യേ ഇണ്ടാക്കി വെച്ച കൊറച്ചിണ്ട്
ആഹ്
ഉം പിന്നെ രാ ഞാൻ രാവിലണ് മൂട്ടിയ പിന്നെ ഒക്കയ്മ്മലാട്ടാക്കും
ആഹ് ഇവടെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഉം ഞങ്ങളും ഗ്യാസുമ്മ പിന്നെ വെക്ക രാത്രിക്കോ അല്ലെങ്കിൽ മക്കള് സ്കൂളിട്ട് വന്ന ചായ ഇണ്ടാക്കല്
ചായക്ക് ഞാൻ രാവിലെന്നെ പ്ലാസ്ക്ക്‌ പാർന്നെക്കും വെള്ളം
ആഹ് ഞങ്ങടത്തെ ഇവിടുത്തെ ഫ്ലാസ്ക് പിന്നെ കേടന്ന്‌ ഫ്ലാസ് ക്ക്‌ കാണുമ്പം കാണുമ്പം ഫ്ലാസ്ക്കില് അങ്ങനെ വെക്കാറില്ലിപ്പം കേടന്നു പോയി പിന്നെ വാങ്ങീട്ടും ഇല്ല അത് മാത്രം ചായ മാത്രം അത്‌ സ്റ്റവ്വ്മ്മെ വെക്കും പിന്നെ രാത്രിക്ക് കാക്കു എന്തെങ്കിലും വർക്കാനോ പൊരിക്കാനോ എന്തേലുവൊക്കെ കൊണ്ടുന്നിട്ടുണ്ടെങ്കി മീനോ എന്തെങ്കിലൊക്കെ അല്ലെങ്കി ശാടെൻ എന്തെലുവൊക്കെ പൊരി ക്കാള്ളെ കൊടുന്നിട്ടുണ്ടെങ്കി ഇത് അതില് സ്റ്റൗമ്മേ ബാക്കി എല്ലാം അടുപ്പത്ത് കഴിയും
ഉം സംഭവം കര്ന്റടുപ്
ണ്ട് ഇപ്പോ നമ്മളെതില് ഇപ്പത്തേ പ്രശ്നം ഗ്യാസ് കിട്ടാത്ത പ്രശ്നൊന്നും ഇപ്പല്ല
ആ ഇന്റപ്പോ എന്നോ നർച്ചതാ
ആ ഇവടിപ്പൊ ഞങ്ങള് കൊറേയായി നറച്ചിട്ട് മിനിമം ഒരാറു മാസം വരെക്കെ ഞങ്ങടെ ഗ്യാസ് ത്ത്പോവും
ഇൻക്ക് ഒരു കുറ്റിയെ ഒള്ളു അതന്നെ ഇൻക്ക് കൊറേ കാൽത്ത് ത്ത്ണ്ട് സംഭവം ആഹ് സംഭവയിന്റെ ഇതൊന്നും ഇ ഇല്ലട്ടോ അങ്ങനെല്ലാ ഇഞ്ഞിപ്പോ കര്ന്റടുപ്പും ഒക്കെ ഉപയോഗിച്ചാ മതി പശേ ഇൻക്കിങ്ങനൊരു ശീലായേനോണ്ട്
ആഹ് അല്ല അടുപ്പ് കത്തിച്ചാ നമുക്ക് അതാ സുഖാട്ടോ അടുപ്പ് കത്തിച്ചാല് ആ അടുപ്പ് കത്തിച്ചാ പിന്നെ വെറക് ക്ണ്ടെങ്കി പിന്നെ അടുപ്പണ് കത്തിച്ച് കഴിഞ്ഞാ എല്ലാ പണിം പെട്ടന്ന് കഴിയും
നല്ല ഒണങ്ങി ഇതുണ്ട് ചെകിരിയൊണ്ട്
ആഹ് ആ ചകിരി ഇണ്ട് ആ ഞങ്ങളെ വീട്ടിൽ തേങ്ങ ഇല്ലെങ്കിലും ചകിരി ഇണ്ട്
ഉം അപ്പം പിന്നെ കൊഴ്
കൊഴ്പ്പല്ലാ ആഹ് ശരി ഉം. ഉം ഞങ്ങക്ക് രണ്ട് കുറ്റിയുണ്ട് ഒന്ന് കഴിയുമ്പോത്തേന് മറ്റേ മറ്റേന് ഇതാക്കി വെക്കും ബുക്കെയ്ത് വെക്കും
ഉം
അപ്പ പിന്നെ അത് കഴിയുമ്പത്തിന് അത് കിട്ടും ആറുമാസം എന്നാലും ആറു മാസം വരെയൊക്കെ പോകൂട്ടോ
ഉം ഞങ്ങക്കൊരു കുറ്റിയെയൊളളു ന്നാലും ൻക്കത്ര ചെലവില് ഗ്യാസ് തീരുമ്പോ അത് ടെൻഷനായി
ടെൻഷൻ ആഹ്
പിന്നെ കറന്റടുപ്പൂണ്ട് കെറ്റലും ഉണ്ട് അതൊക്കെണ്ട് അങ്ങനത്തെ പേടിയൊന്നുല്ല ഉം പിന്നെന്താ ഭക്ഷണൊക്കെ കഴിച്ചോ? ഇന്ന് പിന്നെയും കട്ടായിറ്റോ ഇത് ഹലോ ഹലോ